ഹലോ
ഓ പറഞ്ഞോ പറഞ്ഞോ
കേക്കാവോ
ഓക്കെ
ഓ അങ്ങനെ അങ്ങനെയും കറുപ്പ് ഇങ്ങനെ വരുമന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കൊറയക്കെ നമ്മള് ഫുഡിന്റെ ചേച്ചി നമ്മള് പുറത്തി ഇതുപോലത്തെ ഉം കുറെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ എണ്ണ പലഹാരം കുറെ കഴിച്ചാൽ ഇതുപോലെ വരും
അവൻ എണ്ണ പലഹാരം കഴിക്കൂലടി മറ്റേ ബിങ്കോ ഉണ്ടല്ലോ ബിങ്കോ ഞാൻ ഒരു സമയം നിർത്തിവച്ചതാണ് ഇവന് ഈ ഇടയ്ക്കുള്ള വയറുവേദന വന്നൊണ്ടയിരുന്നോണ്ട് പിന്നെ ഇപ്പോ ബിങ്കോ വേണം ബിങ്കോ വേണോന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ചേട്ടന്റെ അച്ഛൻ വാങ്ങിച്ചോണ്ട് കൊടുക്കും ഇവന് ഈ ബിങ്കോ കഴിച്ചിട്ടാണോന്ന് അറിഞ്
ആഹ് ഇതുപോലെ ആരംഭത്തിലെ കൊണ്ടു പോ ചേച്ചി അതാണ് നല്ലത് ആരംഭത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവര് ഉം ഗുളി എന്തെങ്കിലും മരുന്നൊക്കെ തന്ന് പെട്ടെന്നൊന്നു കുറയും ഒരുപാടായാലേ മാറാനും പാടായിരിക്കും
ഇനി ഡോക്ടറേ ഇനി ഒന്ന് കാണിക്കണം ആ ബാക്കിലത്തെ കാറു കറുപ്പ് മാറാൻ വേണ്ടി കാണിക്കണം
ഉം കാണിക്കും ഇത് ആരംഭത്തിലാകുമ്പോ പെട്ടെന്ന് പോവാ അത് മറ്റതൊക്കെ ആകുമ്പോഴത്തേക്ക് സമയം എടുക്കും ചേച്ചി അങ്ങനെ
കഴിക്കാറായില്ലേ നീ
അല്ലാ താ ചോറ് കോരണ് ഇതിപ്പോ രണ്ട് പണിയും നടക്കുവല്ലോ
ആഹ് ആഹ്
പിന്നെ അവൻ വരാൻ സമയായില്ലല്ലോ
ഇല്ല ഞാന് മുമ്പ് കഴിഞ്ഞ വർഷംക്കെ പോയി വിളിച്ചോണ്ട് വരുവായിരുന്നു ഇപ്രാവശ്യം ഞാനാണെങ്കില് ഈ വണ്ട് രണ്ട് സമയം ആയ കാറ്റ് മു കാതിൽ കൂടി മൂക്കില് കൂടി അടി ച്ച് ഇവന് രണ്ടു തവണ നിമോണിയ വന്നായിരുന്നു എനിക്ക്ങ്ങനെയാണെന്ന് തോന്നി മഴയും കൊള്ളും വെയിലും കൊള്ളും വണ്ടിൽ കൊണ്ടു വിടുമ്പോ പിന്നെ ഞാൻ അവന്റെ സ്കൂൾ ബസ്സിലാ ക്കി അതുകൊണ്ടിപ്പോ മൂന്നേ മുക്കാല് കഴിയും വരുമ്പോ
അല്ല ഇപ്പം സ്കൂൾ ബസ്സിൽ പോണൊക്കെ ഇഷ്ടം തന്നെ
ഓ
സ്കൂൾ ബസ്സി പോണൊക്കെ ഇഷ്ടം തന്നെ
സ്കൂൾ ബസ്സി പോണ ഇഷ്ടം തന്നെ അവന്റെ പ്രായ അവന്റെ ക്ലാസിലുള്ള പിള്ളരും അവന്റെ പ്രായത്തിലുള്ള പിള്ളരും ഉണ്ടല്ലോ കളി ക്കാൻ ഒറ്റക്കായത് കൊണ്ടേ ഒറ്റക്കായാലേ ഒള്ളൂ അതുകൊണ്ട് ഈ പിള്ളേരെ കൂടെ കളി ക്കാനും ഇരിക്കാനൊക്കെ ഇഷ്ടം തന്നെ
ആ അടുത്തൊന്നും പിള്ളേരില്ലേ
അടുത്ത് പിള്ളേരുണ്ട് പക്ഷേ ശരിയാവൂല
ഉം ഉം ഉം
അടി ഉപദ്രവുംടി പിള്ളെ ഉപദ്രവിക്കും അങ്ങനെ അതുകൊണ്ട് ഞാൻ വിടൂല്ല
എന്ത് എങ്ങനാ അടിക്ക ഒക്കെ ചെയ്യോന്നോ
ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും കൊച്ചു പിള്ളേരല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിചാരിച്ച് മെനങ്ങാന്ന് ന രണ്ടോ മൂന്നോ ദിവസം ആവും അവനെ അങ്ങിനെ ഓ ട്ടിച്ച്കൊണ്ട് വന്ന് അടിച്ച് അതിനേഷം ഞാൻ പിന്നെ വിടൂല ഓ ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞിനി വിടല്ലന്ന്
ആഹ് ആഹ് അയ്യയ്യോ ഉപദ്രവൊക്കെ എന്തര്
അങ്ങനെ അതുകൊണ്ട് പിന്നെ
ട്യൂഷന് പോവൂലെ അവൻ ട്യൂഷന് പോവൂലെ
ട്യൂഷന് ഞാൻ വി പോവും ട്യൂഷന് പിന്നെ അവള് പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നോണ്ട് ട്യൂഷന് പോവാനും ഒരു മടി എനവന്
ആഹ്
ട്യൂഷന് പോവണ്ട അമ്മ ട്യഷന് പോണ്ടമ്മ എന്ന് പറയും എന്നാലും കൊണ്ടാ ക്കും എന്നാലും ഒന്ന് രണ്ടു ദിവസേ വിടൂല എപ്പഴും എപ്പഴും വിടണ്ടാന്ന് വിചാരി
ഉം -ഉം -ഉം
ദിവസം വിടാതെ കൊണ്ടു പോവുമ്പോ അവള് പറയും ഒരു ദിവസം മുടക്കി ഒരു ദിവസം അങ്ങനെ കൊ വിടാതിരിക്കല്ലേ അവൻ
മ മടിക്കും
അവൻ മടിക്കണ് പിറ്റേന്നൊന്നും എഴുതി കാണിക്കൂല്ലാന്ന് പറയും അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇനി ഇന്നോട്ട് ഇന്നലെ തൊട്ട് ഇനി ലീവ് എടുക്കാതെ വിടണോന്ന് വിചാരിക്കണ്
ഉം -ഉം
അങ്ങനെ വിചാരിക്കണം
പോവാ നേരത്ത് ഓരൊന്നും നമ്പരൊന്നും ഇടൂലേ
സ്കൂള് തുറക്കണേ സ്കൂള് തുറന്നേന്റെ അന്ന് സ്കൂള് തുറപ്പാണ് എന്നറിഞ്ഞത് രാവിലെ എണീറ്റ് വന്നിട്ട് പറഞ്ഞ് അമ്മ എനിക്ക് വയറ് വേദനിക്കണ
ഉം ചുമ്മായ
ഞാൻ പറഞ്ഞോ നിനക്ക് വയറ് വേദനിക്കന്നെങ്കി മക്കളെ ടീച്ചറിന്റെ എടുത്ത് പറഞ്ഞാ മതി ടീച്ചർ അമ്മയെ വിളി ക്കും എന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞ് എന്നിട്ട് കൊറേ നേരം ആലോചി ച്ചിട്ട് എന്റടുത്ത് പറഞ്ഞ് ഉമ്മ വയറ് വേദനിക്കുന്നെങ്കി ഞാൻ ടീച്ചറിന്റടുത്ത് പറഞ്ഞോട്ടാന്ന് ചോ ച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് കള്ളായിട്ട് കള്ള വയറ് വേദനയാണോന്ന് അവര് പരിശോധിക്കും ആദ്യം അവരൊരു മെഷീൻ ഒരു മെഷീൻ വെച്ച് നോക്കും ഓയെ ഒള്ളതാണോ കള്ളവാണോന്ന് അവർ പരിശോധിക്കും എന്നിട്ട് കള്ളവാണ് ന്ന കള്ള വയറു വേദനാണെങ്കി ടീച്ചർ ആടി തരും എന്ന് പറഞ്ഞ് അതിനേഷം പിന്നെ മിണ്ടി ല്ല വയറുവേദനേടെ കാര്യം
അപ്പൊ കള്ള വയറുവേദന
ആണ് സ്കൂളി പോവാതിരിക്കാൻ വേണ്ടി അവന് വയ്യാതായ അവൻ അവന് വയ്യാതായ അവ എണി ക്കൂല അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവന് വയ്യ വയ്യാത്തതാണോ ന മുക്കറിയാൻ പറ്റും അത്പോലെ അവ വേറെ വിനെ വന്ന അവ ഇതുപോലെ കിടക്കും കെട ക്ഷീണിച്ചൻ കിടക്കും ആഹാരഒന്നും കഴിക്ക്യൂല രണ്ടു മൂന്ന് തവണ വേറെ പിന്നെ വന്ന് സ്കാനിങ്ങ ഒക്കെ എടുത്തല്ലോ
എന്തിങ്ങനെ വയറുവേന വരണെന്നെ
വയറ് വേദന ഇവ അ ഡിങ്കോ ഒരുപാട് കഴിക്കുവായിരുന്നു സ്കാനിങ്ങെടുത്തപ്പോ പറഞ്ഞ ഈ വായറ്റിനകത്തെ മറ്റേ ചെറിയ ചെറിയ പറ്റേ പതക്കള പോലെ എന്ന് വാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാഇതെല്ലാം നിർത്തി വെച്ചതായിരുന്നു
ഉം
പിങ്കൊന്നും വാങ്ങിച്ചു കൊടുക്കൂല പിന്നെ ഇപ്പ ആ ചേട്ടന്റെ അച്ഛൻവരും ഓ വാങ്ങിച്ചുകൊണ്ടു കൊടുക്കും അത് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്ക വരും അപ്പോ ഒരു കവർ വാങ്ങിച്ച കൊടുക്കും
ഓ
ചേച്ചി അതൊക്കെ കൊറച്ചിട്ടേ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊട്
ഫ്രൂട്ട്സ് കൊടുക്കും ഫ്രൂട്ടസ് പിന്നെ ഞാൻ ഫ്രൂട്സിന് കൂളി കൊടുത്ത് വേണ്ടത് പാത്രം ചെലപ്പോ ഒന്നോ രണ്ടോ പീസ് തിരിച്ച് കൊണ്ടുവരും
അങ്ങനെ
ട്രോ
മാങ്ങാപ്പഴാണിഷ്ടം
മങ്ങാപ്പഴോ ഓ ഓ മാങ്ങാസീസൻ ചക്കാ
മാങ്ങാപഴ റംബൂട്ടാനാണിഷ്ടം.
ഓ റംബൂട്ടാൻ സീസൺ സീസണല്ലേ ഇപ്പൊ ഉം സുരടത്തും കണാനി ഇല്ല പൊറത്തോട്ടൊന്നും എറങ്ങാത്തോണ്ടായിരിക്കും കാണാത്ത്.
എല്ലായിടത്തും ഉണ്ട് ഞാൻ നോക്ക നമ്മളവിടെ എന്റെ വീട്ടിലവടെ ഒരു മരം, ഒരു വല്ല്യേ മരം നറച്ചു റംബൂട്ടാൻ നിക്കണ്
ആ
ഉം എന്റെ അമ്മ ചോദിച്ചു പൈസക്ക് തരോന്ന്, പൈസക്ക് തരൂലന്ന് പറഞ്ഞു
അയ്യോ
അങ്ങന ആ പിന്നെ കൊറ കൊച്ചിന് കൊടുക്കണോ കൊച്ചിനാണ് ചോയിച്ന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അവര് അയാള വൈഫ് അവിടെ ഇല്ല, അവര് വരുമ്പോ വൈകുന്നേരം വന്ന് ചോദിച്ചത് അവക്ക് യാ പ പഴ്പ്പ് സ്‌ ഇതൊണ്ടല്ലോ പാകം കഴിക്കാനുള്ള പാകം അറിയാവൊള്ളൂ അതുകൊണ്ട് അപ്പഴ് വന്ന് തരാന്ന് പറഞ്ഞു ത് പിന്നെ അമ്മ പോയില്ല
അയ്യോ
ആ പക്ഷെ ആ നെറച്ചു നക്കണ ഒരു വല്ല്യെ മരം നെറച്ചു നക്കണ റംബൂട്ടാൻ
ഏറ്റിങ്ഡ് സ്കാൻഡിൻ്റെ അപ്പുറത്തോട്ടെ ആ ഹോസ്പിറ്റൽ ജംഗ്ഷന്റെ അപ്പുറത്തോട്ടേ ഇതുപോലെ കൊണ്ടിട്ടിരി ചച്ച ഞാൻ വും ഇത്റം കൂട്ടരുന
റംബൂട്ടാനൊക്കെ വിക്കണ് ഭയങ്കര വെലെ നൂ കിലോയ്ക്ക് നൂറ് ഇരുന്നൂറ് രുവഒക്കെ വാങ്ങും ഇന്നാള് കി വെല ചോയിച്ചപ്പോ റംബൂട്ടാൻ വെല ചോയിച്ചപ്പോ കിലോ മുന്നൂറ്റി അറുപത് രൂവാ അത്താവും ഈ റംബൂട്ട നല്ലത് നല്ല ഇതായില്ല തുടങ്ങിയതല്ലേ ഉള്ളൂ റബൂട്ട സീസൺ മുന്നൂറ്റാറുപത് വരെ എന്ന്പറന്നി ക്കില്ലോ
അ അലുത്തപൂരല്ലേ കാണോ അലത്തുപുരല്ലെ കാണു
എനിക്കരിന്നുടെഇ ഓ മുന്നൂറ്ററുപതിനെ ക്കം പത്തായിരുന്നൂറ വിറ്റാ പിന്ന കുഴപ്പമില്ല മുന്നൂറ്റ അറുപതരൊക്കെ എത്തി കഷ്ടണംതന്നെ
പിന്നെല്ല വാങ്ങിക്കൊണ്ട് വരുമ്പോ അയിതിന ഒന്നും കാണുല ചേച്ചി ചെിലതിനകത്തെ ഏ നല്ല ചോ ചെമ ചെമ യിരിക്കും ചേച്ചി ചൊമ്പും മഞ്ഞ പോലത്തെ കൊണ്ടല്ല അയിൽ ഏദെക്കും നാടൻ
റംബൂട്ടന്റെ രണ്ട് ഇതല്ലേ ഉള്ളൂ വരിക്കയും ഒന്ന് ഒന്ന് കൂഴയും
ആ
അത് അറിയാൻ പ അങ്ങനെ അറിയാൻ പറ്റൂലല്ലോ തോന്നുന്നു നമുക്ക് ഒച്ചായിട്ടിരിക്കുന്ന ആണെന്ന് തോന്നുന്നു കൂഴ
ആ ആ ആ ചിലത് നല്ല ചിലത് നല്ല ചുമുമന്നിരിക്കും
ഉം അങ്ങനെ ഇ കു കുരുവിന്ന് അടർന്നു വരണതാണ് വരിക്ക
ഹലോ
ഹലോ
കേക്കാമോ
ആ ഈ റംബൂട്ടനകത്ത ഒരു കുരു ഉണ്ടല്ലോ അതിന്നാ അടർന്ന് വരണതായിരിക്കും വരിക്ക വരിക്ക റംബുട്ടാൻ അധിലൊട്ടിയിരിക്കണാണണെന്ന് തോനുന്നു കുഴ റബുട്ടാൻ അങ്ങനെയണ് തോന്ണ് ക്ക് അറിഞ്ഞൂട
ത്തിൽ വാങ്ങിക്കുമ്പഴത്തേക്ക് അതിനെ കുരുവിനെ ഒരു കവറിനകത്തിട്ട് പൊടിക്കും ചേച്ചി കാര്യമായിട്ട് പറഞ്ഞ പൊടിക്കും കുറച്ച് വെള്ളം എന്ന ഒത്തപ്പുരം വെള്ളം വീത്തി കൊടുത്താൽ മതി പൊടിക്കും ഞങ്ങളുടെ വീട്ടിലെ സൈ ഞങ്ങളുടെ വീട്ടിലെ സൈഡിൽ നി ക്കില്ലേ അത് തയ്യല്ല നമ്മളിങ്ങനെ കുരുട്ട് പഠിപ്പിച്ചേണ്
ഓ അ
ഓ അമ്മമാരെ വീട്ടിൽ നിക്കണല്ലേ കുരുൂട്ട് പൊടിച്ചത് ഓ കുരു കവറിനത്തിട്ട് നമ്മള് തവർല് ഇല്ലേ ചിറ്റിന്നിറ്റ അങ്ങ് ഇടുല്ല ഈസെയ് എവിടെയെങ്കിലും ഇപ്പൊ ചേച്ചിവിടെ ഉ എങ്ങനെയൻ നോക്കട്ടേ
ഇവിടെ ന ഒന്ന് നട്ടാലേ അങ്ങ് വളരൂല്ല നമ്മള ഇവിടെ കറിവിയേപ്പലൊക്കെ വെച്ചതോ വില്ല കറിവേപ്പില നവരയിലേക്കെ നവരതൈ ഉണ്ടല്ലോ എല്ലാം നോക്കി ഒന്നും വന്നില്ല
അത്ന്ത് കവറല് വെചെക്കാതന്ത്‌ വെയില കൊള്ളടുത്ത്
വെച്ചു നോക്കണം ഇനി
ഓ വെയിലത്ത് ഈ കരിവപ്പഴക്കൊക്കെ നെയ ഇത് ഇത് വണ ചേച്ചി ചി വേയിൽ
അ അ
അഹ് വെയിലുണ്ടെങ്കി അത് പെട്ടെന്ന് ഇങ്ങനെ ഇതാാവും പൂക്കും പൂക്കുംന്ത് ഇത് ഇടെയാണെങ്കിലേ ഒരു ചെറിയ തൈ ഉണ്ടല്ലോ കൊണ്ട് നട്ടതാണ് അതിങ്ങനെ പടന്ന് ഏറി കിടക്കണത്
അ അ
അങ്ങനെ അങ്ങന അങ്ങനെണീ റെംബൂട്ടനൊക്കെ ഇവിടെ പൊടിച്ചിരിക്കണ തയ്യുണ്ടാ നോക്കട്ടെ എങ്കി ഞാൻ എടുത്ത വച്ചിരിക്കാം കൊറ നിന്നേച്ചി കൊറെൊക്കെ പൊടിിച്ചു നിന്നേ കഴിഞ്ഞ കഴിഞ്ഞ സീസണില എൻറെ കൂട്ടുകാർ കൊറെ കൊണ്ടുവന്നു കുറെൊക്കെ മറ്റേ ഈ വെള്ളം കേയറ ഒരുമാതിരിയയി അപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ പുറത്തുള്ള അത് ഇത് ഇതുപോലെ പാടപോടി ഇങ്ങെഊ വരുായിരുന്നു അതിനെയൊക്കെ ഊ കളം നെട്ടിക്കൊണ്ടി ന ഇന്ന് മഴ സീസൺ ഒക്കെ കൂടെ ആയപ്പോഴത്തേക്ക്ങ്ങെ ചന്നുന്നു ഉം ഓ ശരി ശരി.